ഹലോ
കേൾക്ക്ണ്ടാ
ആ കേക്ക്ണ്ട് ജ്ജ് നീ എന്താ ആഹ് അതൊക്കെ ക്ലിയറാ കേക്കണില്ലേ ഇങ്ങക്ക് കേക്കണില്ലേ ഏഹ് സുഖാണ് അങ്ങനെ റാഹത്താണ് ഇപ്പോ
മഴക്കെ പെയ്ത് തണ്താ
ഏഹ് ഇപ്പ തണ്ത്തു ഇത് വരെ തൺത്ത്ട്ടില്ല ഇപ്പോ രണ്ട് ദിവസായിട്ട് നല്ലോ തൺത്തു
ആഹ്‌ അല്ലാ പെയ്തൊണ്ടിരിക്കല്ല ഇപ്പളും മഴെണ് ഇവിടെക്കെട്ടാ നല്ല മഴേണ് ഉം ഇന്നലെ ഇന്നലെ മുതല് തൊടങ്ങിക്ക്ണ് ഇന്നലെ മോ തലേ മഴ ഇന്നലെ ഞാറാഴ്ചആയിട്ട് കുട്ടികക്കൊന്നും പൊറത്തെറങ്ങാൻ പറ്റി
ആഹ് ഇന്നലെ രാവിലെ തൊട്ങ്ങിയതാണ് മിഞ്ഞാന്ന് കൊറച്ചരൊഴിവ് ഇണ്ടായിനു
മിഞ്ഞാന്ന് രണ്ടി രണ്ടീസായിട്ട് ഒരു ചെറിയ വെയിലൊക്കെര്ന്നു ആഹ് വെയില്ണ്ട് അർച്ചാലാലാണ് ഇഞ് എല്ലാ ചൂടാട്ടാ
ഇത് ആഹ് നല്ല ചൂടാണ് ഇതുവരെ ബുദ്ധിമുട്ടൊന്നും ഇണ്ടായില്ല ഒണങ്ങാനും തിരുമ്പാനും ഒണക്കാനൊന്നും ഇപ്പോ കൊറച്ച് രണ്ട് അപ്പള് ഇതൊന്നും ഉണ്ടായില്ല ഗതീകെടെന്നും ഇണ്ടായില്ല പിന്നെ ഒണക്കിയാണ്ട് അപ്പ മ്മള് മെഷീൻല് ഒണ ക്കിയാലും ഒന്നണ് വെയിലൊണ്ടാ ഒരു ഉഷാറാണല്ലോ മട്
ഉം ഉം പ്രത്യേകിച്ച് കുട്ടിയൾതൊക്കെ ആവുമ്പോ ഒണങ്ങി കിട്ടാൻ പരാണല്ലോ
പണിയാണ് എന്തൊക്കെ എന്നിട്ട് ചായൊടിക്കെ കഴിഞ്ഞ ഇല്ലെ അങ്ങനെ പീഴിഞ്ഞ് ട്ടാല് ഒണങ്ങൂലേ ഞാൻ മിഷീലന്നെ ഒണക്കല് മിഷീലിഞ്ഞ് വേനലും മഴ മഴക്കാലൊക്കെ ആയാലും മെഷീൻല് ഒണ്ക്കും ന്നിട്ട് വേ നേരെ മേലെ കൊണ്ടെടും
പിന്നെ മേലെ അങ്ങനെ സൗകര്യ ഇണ്ടാവുമ്പ പിന്നെ നമക്ക് ഒണങ്ങി കിട്ടിക്കോളും പിന്നെ അല്ലാത്തോൽ ക്കാണ് ബുദ്ധിമുട്ട് ആഹ്
താണ്. ആണ് ആവുമ്പെടുത്ത് കൊണ്ടന്നാ മതി. നമക്ക് മടക്കാൻ കണ്ട്ക്കാണ്ട് കൊണ്ടന്ന് കൂട്ടി ഇടൂല. അപ്പണ് കൊണ്ടന്ന്ക്കാണ് മടക്കണ രീതിക്കെ കൊണ്ട്ന്നീടൂളൂ. എന്തന്നടെ ആ ചായയൂടിഴിഞ്ഞ് കാലുമെ അങ്ങനെ ഇര് രിക്കയാണ്. ഇപ്പ കാല്മക്ക കുട്ടിയാളുണ്ടെ. ക്ക് മൂന്നാള് ഒന്ന് വല്ത് മോളാണ്. ആഹ് ഒരു മോനന്നെ ഒള്ളു ഇപ്പ സ്‌ കൂള്ട്ട് വരാൻ പറ്റിയത്. മറ്റേതൊക്കെ ഒന്ന് കെട്ടിച്ചേക്ക്ണ്. കല്യാണം കഴിഞ്ഞേക്ക്ണ് മോൾത്. അഞ്ചാറ് മാസായി. ഇല്ല. ആ വെരാ അഞ്ചാറ് മാസായി പി പിന്നെ മോന് പ്ലസ്ടു കഴിഞ്ഞതാണ്. വല് രണ്ടാമത്തത്. പിന്നെ ചെറ്ത് രണ്ടിലാണ്. ഓന് ന്നെയുള്ളൂ പ്പ സ്കൂൾട്ട് വെരാ ഓന് കളി കളിക്കാൻ പോയ ആ പ്ലസ്ടു കഴിഞ്ഞാണ്. ഓൻ ക്ലാസ് കിട്ടീട്ട് വേണം. ആ മാർക്ക്ണ്ട്. അത്യാവശ്യം കൊഴപ്പല്ലാത്ത മാർക്ക്ണ്ട്.
ഉം
പിന്നെ ഇഞ്ഞ് എവിടെ ഉ നാല് വർഷത്തെ കോഴ്സിന് ആഹ് അയ് ശരി എന്താ വല്ത്
നമുക്ക് രണ്ടും പെങ്കുട്ടികളാണ്. ഓല് രണ്ടാളേം കെട്ടിച്ച് പേരകുട്ടികളൊക്കെ ആയി. പേരകുട്ടികള് സ്കൂള് പോവാനായിക്ക്ണ്. ഓല്ണ്ട് ഇപ്പവിടെ ഓല് പോയി വന്നതാ. ഓല് രണ്ടാളും. പെൺകുട്ടിളെ മൂത്തെ പെൺകുട്ടിളാവുമ്പം ആഹ് അതോ ആഹ് അതോ അതോണ്ടാണ്. അന്ന് ഓലേ കെട്ടിക്കണ ടൈമില് പതിനെട്ട് വയസ് ച്ചൊൾ ആയിന്നു ഇന്നെക്കെ കെട്ടിക്ക്ണന്ന് അതുല്യേന്നു.
ഇല്ല എട്ട്ന്ന് ഒമ്പയ്ന്നൊക്കെന്റെ താത്താരെക്കെ എട്ട്ന്നെ ഒമ്പയ്ന്നൊ ക്കെ കെട്ടിച്ച്ക്ക്ണ് ഞാനേ എസ് എൽ സി വരെ പോയിട്ടൊള്ളൂ
ചെ ഞാന് പത്താം ക്ലാസ്സ്ക്ക്ങ്ങനെ ജയിച്ച് നോട്ടുപുസ്തകത്തിനൊക്കൊര് കൊറച്ച് പേജ് ഒരു ഒരു മാസം. തഴിച്ചാ എഴുതിട്ട ആ ഒരു മാപ്പന്നർന്നാല് ല്ല്യാച്ച് എസിക്കൊ എസ് എൽ സി ഒന്നും ഞാൻ എഴ്തിട്ടില്ല നമ്മള് ജൂണിലമ്മക്ക് സ് കൂള് തൊറങ്ങ ജൂലൈ കഴിഞ്ഞ ആഗസ്റ്റ് സെപ്റ്റംബർ ഒന്നതീ ൻ്റെ കല്യാണായിരുന്നു. ഹ് ഉംഉംഹ് ഹെ അത്ര പോയിട്ടുള്ളൂ നോട്ടക്കൊക്കെ വാങ്ങി ക്കെ വേസ്റ്റായി അത്രേ ഉ ള്ളു പിന്നെ പോയിട്ടില്ല അതാണെ ഓരെ അവസ്ഥാറിയാർന്നു പിന്നെ രണ്ടു കുട്ട്യാളായി ഓല് രണ്ടാളു ഒന്നര വയസ്സിന്റെ മാറ്റൊള്ളൂ. അങ്ങനെപ്പൊ വെല്ല്യമൊക്കെ ആയി പെൺകുട്ട്യാളെ കെട്ടിച്ചാ പിന്നെ വല്ലിമ്മാവാൻ പണിലല്ലോ ഉം. ഉ ഉടമ്പിലാക്ക ഭാത്താണ് കൊയപ്പൊന്നുല്ലാ ണം ഔ മോന്ണ്ട്. മോന്
ഇവടില്ലേ?
ഉ ഇല്ല ആ വ് ചെറിയോൻ നാട്ടി തന്നേണ്.
ആ
മറ്റോൻ വല്യോൻ പൊയിക്ണു ഉം പെൺകുട്ട്യാൾ വല്യോനിന്ന് പോയി
അപ്പൊ ആരുണ്ടാവൂല ഇങ്ങള് പോയ ഇങ്ങള് മാപ്പളിം പെണ്ണുങ്ങളന്നെ ഉണ്ടാവുള്ളൂലേ.
ഉ അല്ല രണ്ട് ചെ മു മക്കളുണ്ട് ആമക്കളുണ്ട് ഓല് രണ്ടാളും ഇവിടില്ല ഓലുല്ല.
ഉം ഉം
മോൻക്കെട്ടാനായി മോനിപോ ഇരുപത്താറു വയസ്സായി വല്യോന്.
ആ ഇനി മരിയോളൊക്കെ വരാനായി ല്ലേ. അപ്പൊ ഞ്ഞ് കാലു നീട്ടിരിക്ക. ഇപ്പൊ കാലുന്നീട്ടൂല കാല് നല്ലോം നീർത്തിക്കേണ്ടിരും ഇപ്പത്തെ കാലങ്ങനേണ് ഇപ്പൊ മരക്കൾ വന്നാല് കാല് നീർ
മക്കള് വന്നാലും മരക്കൾ വന്നാലൊന്നും മ്മാർക്ക് പണി കൂടാന്നല്ലാ
ആ അതന്നെ നമ്മക്കു ഒഴിവുണ്ടാവൂല. പിന്നെ ഓക്കെന്താ കയ്യുണതും ഞമ്മക്ക് വെയിക്കുമ്പോ ഇടുത്തൊടുക്ക.
ഉം ആ അയിനുള്ള ആരോഗ്യ വ തരട്ടെ അത്രേള്ളു ആ. ഴിഞ്ഞാ ബുദ്ധിമുട്ടെനേണ് ൻകല്ലോണം വെയ്ക്കണം ഇപ്പളാണമ്മക്ക് വെയ്ക്കണ്ടേത്.
വെയിക്കണ്ട്യ ഉം ഹ് മറ്റേതെന്തന്നോ ഇപ്പ മരക്കൊളൊന്നുല്ലെങ്കിൽ നമ്മൾ സ്വസ് നമ്മള പണി കഴിഞ്ഞ നമ്മക്ക് കടക്കെ ഇരിക്കൊക്കെ ചെയ്യ സ്വതന്ത്ര. ഉഹ് ഇഞ്ഞ് മരക്കളന്നാലയ്ന്ന് കുട്ട്യാള് മക്കള് പ്പയ്‌നോല് ജോലിക്കോവാണേ ഓല് ജോലി ലിക്കുവാണ് അപ്പ നമ്മള് നോക്കേണ്ട്യരും കുട്ട്യാളൊക്കെ ഹ്. ഹേ ഹേ ഇപ്പങ്ങനെ പഴയ കാലത്ത് നമ്മക്കൊന്ന് പഠിച്ച്ണ സൊഹലുണ്ടായില്ലല്ലോ. കല്യാണം കഴിഞ്ഞാ പിന്നെ പഠിപ്പൊന്നുല്ലയ്‌ന് അന്ന്.
അന്നത്ര ബുദ്ധിയൊള്ളു നമ്മക്കൊന്നും ഒന്നു അറിയില്ലപ്പത്തെ മക്കക്ക് അറിയാത്ത എന്തേലുണ്ടോ ചെറിയ കുട്ട്യാക്കെന്നെ.
ക്ക ഓലാരി ആശ്രയിക്കണ്ട ഓലെടുത്തുണ്ടാവും നമ്മക്കെ ന്തെങ്കിലും ഒട്ക്കേലു അറങ്ങണങ്കിൽ ഓലോട് ചോയിക്കണ്ടേ ഒരു അഞ്ചു പയ്സ ചോയിക്കണമേത് കിട്ടണെങ്കിലും. ദോരക്ക് എളുപ്പാ ഇഞ്ഞൊക്കെ പഠിച്ചട്ടെ കുട്ട്യാളെങ്കിലും പഠി
ആ എന്നെ ഞാ അവരോട് പറയല് ഞാൻ എന്തേലൊക്കെ അയിക്കോളി അവനാന്റെതീല് വെുതെ കുത്ര ക്ക്ണ നേരന്നറി ഞാ ഓലോട്. ഹ് ഒരു
പ്പപനേയ് കുട്ട്യാളൊക്കെ പഠിച്ചാ കൊറച്ച് പഠിച്ചാലും കോയ്സൊക്കെന്തെങ്കിലും ഈ ഫോണിലും വ് റലോട്ത്തൊക്കെ നോക്കി പഠിച്ച്ണ്ടല്ലോ ഡിസ്‌റ്റൻസായിട്ട് എഴതുണു പ്ലസ് ചെയ്തു ഡിഗ്രി എയ്തണൊക്കെ എപ്പഞ്ഞ് പ ഈ വയസ്സൊക്കെ ആയിട്ട് ഇഞ്ഞ്പ്പ എഴുതാനാവൂലര്തീട്ടാണ്.
അതാ ഞാന്റെ മക്കളോടും പറയല് ജോലിക്കോണേരം പണി പോണോലണേലൊന്നും കുഴപ്പല്ല ഒക്കെ പോണോല് പോണോടുത്ത്ക്ക് പൊയിക്കോട്ടെ ഇവ്ടെ പെരൻ്റുള്ളിലിങ്ങനെ വൈകുന്നേരാവോളം കുത്ത്രന്ന് പ്പേതായാലും ഇന്നെ പോലെ ആരു ആവണ്ടാറി ഞാൻ.
ആ ഇപ്പൊ അയിനിരിക്കൂല ആരും കുട്ട്യാളൊന്നും അങ്ങനെ ഇരിക്കൂല. ഓല്ക്കെന്തെങ്കിലൊ ക്കൊരു ജോലി വാണം വണ്ടിം വാഹനൊക്കായിട്ട് പോകാനും വെയ്ക്കും.
അതന്നെയാ ആ അവനാൻ്റെ കൈക്ക് അഞ്ചു പൈസ ണ്ടാക്കുണത് നല്ലത് ലെമ്മളങ്ങനെ എല്ലാത്തിനും ഒരാളെങ്ങനെ ചോയ്ച്ചടക്കണല്ലോ അവന്നന് ച്ച് അവനാൻ്റെ കയ്യിലുണ്ടാകുംബം അത് നല്ല കാര്യം തന്നെ ഞമ്മക്കറിയില്ലേ ഇപ്പ നമ്മളെ ബുദ്ധിമുട്ടുകള്
ആ അല്ലേ എങ്ങോട്ടെങ്കിലും എറങ്ങണെൽ ഓരോട് ചോയ്ക്കണ്ടേ എന്ത് പൈസ കഴിഞ്ഞോ അതോ ഞമ്മക്ക് കണക്കാക്കിയേ ഇപ്പൊ കിട്ടുള്ളൂ മ്മളെടുത്ത് ഉണ്ടെങ്കി നമ്മുക്ക് ഇഷ്ടം പോലെ വന്നക്ക പോവാ ആ
അങ്ങനെ ഇപ്പത്തെ ഇപ്പത്തെ കാലത്ത് പണ്ടത്തെ കാലല്ല ആ ഒരാൾ അതുകൊണ്ടൊന്നും മെയിന്റ്റെയിൻ ചെയ്ത് പോവൂല ഉം
ഒന്നുല്ല്യ വരുമാനം നല്ലോണം വേണം ഒരു ഒരു മാസത്തെ ചെലവിന് തന്നെ നല്ല സംഖ്യ കിട്ടും
ഇപ്പൊക്കെ ജീവിക്കണമെങ്കിൽ നല്ല അതാണ് എത്ര കിട്ടിയാലും തെകയാത്തൊരു കാലണല്ലോ അല്ലെ പണ്ടൊക്കെ ള്ളതോണ്ട് ജീവിക്കാൻ അറിയായിരുന്നു ഇപ്പ തറിയില്ല
ഇപ്പൊ കുട്ടികളെ ഫാൻസിക്കും മേക്കപ്പിനും വേണം ഒരു സംഖ്യ എന്റെ മോള് പിന്നെ അതൊന്നും ഇടാത്തതോണ്ട് ഓള് ഹാഫിളാണ്
ഉം ഇവിടെ ഇവിടേം പറ്റൂല ഇവർക്കൊന്നും പറ്റൂല അങ്ങനത്തെതൊന്നും
ആ ഓള് പിന്നെ ആദ്യം ആറ്ന്ന് അങ്ങനെ പഠിച്ചിറങ്ങീട്ട് പിന്നെ ഹിജാബും തൊക്കെ ഇട്ടാ നട അപ്പൊ പിന്നെ ഓൾക്കയിന്റെ ആവശ്യം വന്നിട്ടില്ല ഞങ്ങൾക്ക് വല്ലാതെ പിന്നെ രണ്ട് ആൺകുട്ടികളല്ലേ അല്ലേ ഓളാണിപ്പം പി ജി കല്യാണം കഴിഞ്ഞത് ആ മോളനള്ളൂ രണ്ടാംകുട്ടികളും ആ മോനാണ് പ്ലസ് ടു അപ്പൊ പിന്നെ അമ്മക്കാണെ അങ്ങനത്തെ ആവശ്യംന്നും വന്നിട്ടില്ല അപ്പ മരോനും അങ്ങനെ തന്നെയാണ് അങ്ങനത്തെ വാണന്ന് കരുതിയിട്ടേ
അത് പടി ബലം തന്നെ ഈ മുറ്റമ്മ ആളെ കുട്ടികൾക്ക് ഓള് ഒരു സൗദിയിൽ ഇതേ പോലെ അവിടെയ്ന്നു അപ്പോ ല കൂടെ റൂമിലുള്ള ഒരു ഇങ്ങന മേക്കപ്പ്തൊന്ന വാങ്ങിട്ട് ഓക്കും വാങ്ങികൊടുത്തു അവ്ടെ വന്നെങ്കിലും മരോനത് വേഷ് വലിച്ചെറിഞ്ഞല്ലോ പുതിത് എടുത്തിട്ട് വലിച്ചെറിഞ്ഞു പോഓ ഓന് ഇഷ്ട ഓനത് ഇഷ്‌ടല്ലാ ൻ്റെ മോളേതാലും ഉപയോഗിക്കൂല അപ്പൊ കുട്ടി കൊണ്ടന്നിട്ട് അത് വാങ്ങി വലിച്ചെറിഞ്ഞുന്ന് ചു അത് ലിഫ്റ്റിക്കൊക്കെ വാങ്ങിക്കൊണ്ട വന്നിട്ട് ഉപയോഗിക്കാൻയച്ചലന്ന് പറ ഉം ഞാൻ പറയാ അത് നന്നായി ഞാൻ നല്ല കാര്യമാണ് പറഞ്ഞു ഞാന്
ആ എനിക്കും ഇഷ്ടല്ലേ സംഗതിയിൽ അതൊന്നും ആ ചുണ്ടങ്ങട് ചോപ്പിച്ചണ്ടറങ്ങിയാല് തട്ടം
അവനാൻക്ക്ള്ള മേ
ആ അതന്നെ പല അസുഖം വരാന്നല്ലാതെ ഇവിടെ ഓര ഉപ്പാക്കും ഇഷ്ടല്ല അത് പിന്നെ എന്തെങ്ങെളെ ടൈം ആയോ പത്ത് മിനിറ്റ്
ഇല്ല ഇല്ല പോകും പിന്നെ എന്തെങ്ങൾക്ക് എന്തേലും കൃഷിയെ കാര്യങ്ങൾ എന്തെലും ഉണ്ടോ
കൃഷിയില്ല ഞങ്ങക്ക് ഇവിടെ ഞാൻ ഇണ്ടാക്കിയത് അങ്ങനെ എല്ലേ തൈകളും ഉണ്ട് ആ കൊറച്ചൊക്കെ ഉണ്ടാക്കും ചീര പിന്നെ അങ്ങനെ തൈകളൊക്കെ എല്ലാം ഉണ്ട് റംബൂ
ഉം ആ അതൊക്കെ ഇണ്ടല്ലേ ഞങ്ങക്കും ഉണ്ട് റമ്പുട്ടാന് ട്രാഗണ് ജാതിക്ക സപ്പോട്ട
ആ അത് ശരി റംമ്പുട്ടൻ കയ്ച്ച് രണ്ട് മൂന്ന് മരം കായച്ചക്കണ്ട് അരിനെല്ലി കായ്ച്ചിക്കണ് ചിക്കു ഉണ്ട് എല്ലാണ്ട് അത്യാവശ്യം ബൈഡൈത് ബെഡൈത് തുണ്ട് അല്ലാത്തതുംണ്ട് എല്ലാം മൂന്നും കായ്ച്
അ മറ്റേതാണല്ലേ ആ ന്റെ പഴം തിന്നാല ആ കുരുമന്ന് നല്ലോണം പോരും എന്തേ മറ്റേത് പോരൂലല്ലോ നാടന് ഉം ഓടി പക്ഷെ ഒന്നാ നാടനല്ലേ മധുരം അങ്ങനെ ണ്ടോ ഇങ്ങള് നോക്കിക്ക്ണോ അധികം നാടനും മറ്റേ മധുരം പോരാ പഷേ ആ അതാണ് തി അതാണ് തിന്നാ സുഖം മ്മള്ത് പെട്ടെന്നാണ് പോയിരുന്നത്
ആഹ് പറഞ്ട്ടോ അത്ണ്ട് അത് ഒരു മരംണ്ട് മറ്റേത് മൂന്ന് മരംഒണ്ട് അങ്ങനെ എല്ലാം കഴ്‌ ച്ച് നിക്ക്ണ്ട് പോക്കാനാവ്ണൊള്ളൂ പോക്കുമ്പഴാണ് ആ മരം കാണുമ്പോൾ ഒരു ചെറുക്ക്
അയിന് ഇങ്ങക്ക് കിട്ടുവോ ഇബടത്തെ അണ്ണാൻ തിന്ന് ആണേ ഞങ്ങൾദ്ക്കെ ത് അങ്ങനെ ചെറിയ മരങ്ങള ഇങ്ങള് വലഇടലാ
വലടല്ല കുറച്ച് വല്യ മരം തന്നെ വലയിടാനൊന്നും കയ്യൂല അന്നൊന്നും വെട്ടിക്കൊടുത്തില്ല പ്പ ഇങ്ങനെ ആ അണ്ണാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നീനു ഞങ്ങ അടുത്ത്ണ്ട് ഒലതൊക്കെ ഇപ്പ പൂത്തു കഴിഞ്ഞു ഞങ്ങളത് ആവ്ള്ളൂ ഒലത് കഴിഞ്ഞിട്ടേ ഞങ്ങൽതാവൊള്ളു അപ്പൊ അയിമ്മേണ്ട് തത്ത വരും തൊലിച്ചും അണ്ണാ
ഉം ആത് ഞങ്ങതീലും ഉണ്ട് തത്ത വര്ണ്ണ്ടെ തത്തന്നെ
ത്ത ഈ പാ ഞങ്ങള് പാടത്താണ് പാടം വക്കല്ലേ പിന്നെ തത്തകൾ ഏറെണ്ടാവല്ലോ
അപ്പൊ പിന്നെ ങ്ങക്ക് കിട്ട്വൊ ആ ചൂന്ത് നിക്കണഒക്കെ നോക്കുമ്പോ തോട
ആ തോടാണെ കൊറച്ചൊക്കെ കിട്ടൊള്ളൂ അല്ലാ ഒന്നായിട്ട് മ്മള് കി ണ്ടായത് മുയ്യൻ നമുക്ക് ഉപയൊഗത്തിന് കട്ടൂല ഒക്കെ അങ്ങനെ തോടും
പിന്നെ വാലയൊക്കെ കെട്ടാൻ പറ്റണം ഞങ്ങൾതും വല്യ മരം ആയതുകൊണ്ട് വലന്നും ഇടാൻ പറ്റൂല
വല ഇനി നമ്മളെ ആ ചെറുതാവുമ്പത്തിന് വെട്ടി കൊടുക്കണം ആ കൊമ്പിട് വെ ഇപ്പ ആ പടന്ന് പിടിച്ചാണെങ്കി ഇങ്ങനെ എടക്ക്ടക്ക് ഇങ്ങനെ വെട്ടികൊടുത്താ മതി അങ്ങനെ ആവുമ്പളാണ് മരം പൊന്തി നിക്കൂല ഇപ്പളാണ് മനസ്സിലായി ഇപ്പ ല്ലമാരൊക്കെ അങ്ങനെ വെട്ടി കൊടുക്കല് തൊടങ്ങി ആ എന്നാ ശെരി